ഹലോ
ആ കേൾക്കാവൊ
ആ കേൾക്ക ഞാൻ പറയുന്ന കേക്കാമോ
ആ ആ
ആ പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
സു ഒക്കെ നല്ല സുഖായിട്ട് പോണ് എട അവിടെ എന്താ പാട് മഴ ഇണ്ടോ
ആ മഴ ആ വൈകിട്ടൊക്കെ പെയ്യുന്നതെ രാവിലൊന്നും കൊഴപ്പല്ല ഇങ്ങനെ ചെറിയ ചെറുതായിട്ട് മൂടലുണ്ട്
ആ ഹ്
ആ ഇനി ഇവിടത്തെ വി വിശേഷംന്ന് വെച്ചാ സ്കൂൾ തുറക്കാറൊക്കെ ആയില്ലേ
ആഹ്‌ അതെ
ആഹ് അതിന്റെ ഒരു ചെറിയ തിരക്കൊക്കെ യൂണിഫോം ഒക്കെ എടുത്തോ
ഇല്ല യൂണിഫോം എടുക്കാൻ പോണം ഇടുത്തില്ല
ആഹ് അതെ എങ്ങനെ സ്കൂളിൽ നിന്ന് കിട്ടുവാണോ അനൊ ന്ന ആ ഇവിടെ യൂണിഫോം എടുത്തില്ല പിന്നെ കഴിഞ്ഞ വർഷത്തൊക്കെ ഉണ്ട് പിന്നെ അതുകൊണ്ട് പ്പ് പയ്യ എടുത്താ മതി കഴിഞ്ഞ വർഷത്തെ ഉള്ളത്കൊണ്ട് പെട്ടന്ന് സ്കൂൾ തുറക്കുമ്പോ അത് ഇട്ടോൊണ്ട് പോകാലോ
ആഹ് ശരി എത്രല്ല പഠിക്കണ ആഹ് പഠിക്കണ
ആഹ്‌ കുട്ടികള് ആല താണ് ഹൈസ്കൂളാണ്, ഒരാള് ഹൈസ്കൂൾ ലാ
ആഹ് ആഹ്
ഉം ഒരാള് എൽ പി
ആഹ്‌ ശരി
ആഹ്‌ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയൊക്കെ ഇങ്ങനെ ഏ കുട്ടികളൊക്കെ കുട്ടികൾക്കൊക്കെ നല്ലതാണ് നല്ലതായിരിക്കും എന്ന് വെച്ചാ പണ്ടൊക്കെ ഭയങ്കര കഴിഞ്ഞ രണ്ട മൂന്നന്ന് വർഷമായിട്ട് ഓൾപാസക്കെ അല്ലായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഓൾ പാസ് നിർത്തലാക്കിയിട്ട് ആഹ് എന്നാ ഈ തോറ്റ വിഷയങ്ങലെ കുട്ടികളെ അ തന്നെ റീടെസ്റ്റ് എഴുതിപ്പിക്കുവല്ലേ റീട്ടഷ്ട കഴതി പ്പിച്ച് പിന്നെ ഒരു മെയ് മെയ് രണ്ടിനൊക്കെയല്ലേ റിസൽട്ട് വരുന്നത് സ്കൂളുകളില്ലേ അന്നാലും പിന്നെ അവര് റിടെസ് എഴുതിപ്പിച്ചിട്ട് പിന്നെ അവരെ അവരുടെ പേരും കാണും അതില്
ആ
എഴുതുമ്പോ കുട്ടികള് ഒന്നുങ്കുടെ പഠിക്കൂല്ലോ നല്ലായിട്ട് മറ്റേ ഓൾപാസ് ആയിര്ന്നപ്പം പഠിക്കാത്ത കുട്ടികളും ജയിച്ചു പോവുവായിരുന്നു
ഉം ഉം
അല്ലേ
എന്താ പാടി എസ് എൽ സിന്റെ ശതമാനക്കെ എന്താ പാടി
ആ നല്ല ശതമാനമാ നമ്മളവിടുത്തെ സ്കൂളിലക്ക നല്ല ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളം നല്ല വിജയവരുന്നേ
ആ ഇബടെ നൂറ് ശതമാനുണ്ട്
ണ്ടല്ലേ
ഉം ഇപ്പ ഇനി അങ്ങനെല്ല ആദ്യത്തെ പോലെല്ലല്ലോ ഇപ്പൊ കു കുട്ടികൾക്ക് പഠിക്കാനേ എളുപ്പള്ള ഇതാണല്ലോ
അതെ അതെ ആ പണ്ടൊക്കെ നമുക്ക് ഊ ഉം നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഗുരുകുല വിദ്യാഭ്യാസൊക്കെ ആരുന്നു അന്നെ മറ്റേ കളരിയിലൊക്കെ ആരുന്നു ഞങ്ങളൊക്കെ കളരിയിലൊക്കെയാ പോയി അക്ഷരമൊക്കെ പഠിച്ചത്
ആ ആണില്ലേ അതൊക്കെ വേറൊരു രസാലേ ഇപ്പൊന്നു അന്നില്ലല്ലോ
അതെ ഇപ്പൊ അതില്ല
ഇപ്പൊ അതൊ ഇപ്പ അതൊക്കെ മാറിച്ച് ഇപ്പൊ ഇള്ള സ്കൂളുകള് ഉണ്ട്ട്ടോ അങ്ങനത്തൊക്കെ കൊണ്ട് വരുന്നേ ഇവടെ ഇവടെ വല്യ മോള സ്കൂള് എൻ സി സി എസ് പിസി ജേർസി അയിലൊക്കെ ഇതൊക്കെ ഉണ്ട് പിന്നെ കള
ആ ഒണ്ട് ഒണ്ട്
ആ ണ്ട്
ആ അത്പ്പഴേ വിദ്യാഭ്യാസ പറഞ്ഞ അധ്യാപകൻ വന്ന് പഠിപ്പി അതല്ല ആ അതെ അതെ
കളികളും എല്ലോം ആ നമ്മളൊന്ന പോയ സമയത്ത് അങ്ങനൊന്നല്ല അടി ബെഞ്ചിമൽ നിർത്തലും തായെരുത്തലും അങ്ങനെയിട്ട് ഇപ്പത്തെ കുട്ടിയക്കന്നും അറിയൂല്ല ആ സാര മാശ്മാര് ഇപ്പ അങ്ങന്ന് ചെയ്യില്ലല്ലോ ഇപ്പൊ കുട്ടികളോട്
ആ തെ ആ അത് അന്ന് അന്നൊക്കെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം അധ്യാപകൻ വന്ന് പഠിപ്പിക്കുന്നത് ഫുള്ളും കാണാതെ പഠിക്കണം മനപ്പാഠമാക്കിയിട്ട് പിന്നെ പറഞ്ഞു കേപ്പിക്കണം ഇല്ലെങ്കി അടി ഇതൊക്കെയായിരുന്നു
ആഹ് അതന്നെ ഞങ്ങൾക്ക് സ്കൂൾ പോണ സമയത്ത് പിന്നെ ഹോംവർ ചെയ്യാൻ ആ ബെഞ്ചിന്റെ താഴെയില്ലേ അടിയില്- അതിന്റെ താഴെ ഇരുത്തീട്ട് എഴുതിപ്പിക്കും തീർ തീർന്ന വര അല്ലെങ്കിൽ പുറത്ത് നിർത്ത ആ അതാ ചെയ്തു ഇപ്പഴത്തെ കുട്ടികൾ അങ്ങനെയല്ല ഓൽക്ക് പേടി ഇല്ലല്ലോ. അങ്ങനെയൊന്നു മാഷ് എന്ത് ചെയ്താലും മാഷുമാര് അടി ക്കൂലാ നിള്ളേ ആ ഒരു ധൈര്യാണ്
ആ അതെ പിന്നെ നമ്മള് പഠിച്ച സമയത്തൊക്കെ മാർക്ക് അടിസ്ഥാനത്തിലായിരുന്നു ഇ ഇപ്പോ എല്ലാം ഗ്രേഡിങ് സിസ്റ്റം അല്ലേ എല്ലാം അതെ പിന്നെ ഇപ്പം അധ്യാപകര് കുട്ടികളുടെ കുട്ടികളുടെ എടയില് ഒരു മെന്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിക്കുന്നത്. എന്ന് വച്ചാ ആ കുട്ടികൾ മാനസികവും ബുദ്ധിമുട്ടുകളും എല്ലാം വീട്ടിലെ കാര്യങ്ങളും എല്ലാം അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞ് അവരോടൊപ്പം ഒരു എന്താ ഒരു കൂട്ടുകാരി ഒരു സുഹൃ
അല്ല ആ അല്ലേ നമ്മുക്ക് ഒക്കെ ഉസ്കൂളില് മീറ്റിങ്ങിനൊക്കെ പോയാ നമ്മക്ക് എന്താ പറയല്ല സന്തോഷം തോന്നും കാരണം ഇപ്പഴത്തെ മാഷന്മാര് കുട്ടികളായിട്ട് അടുത്ത് നല്ലരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണല്ലോ കുട്ടികളായിട്ട് പെരുമാറുന്നത് ആ ഒരു മാഷന്മാര്ന്നുള്ള സ്ട്രോങ്ങിൽ ഒന്നും കുട്ടിയോട് നിക്കൂല
ആന്നെ
അതിന്റേതായ സന്തോഷം കുട്ടികൾക്ക് ഇണ്ടാണ് നമ്മളൊക്കെ പോയ സമയത്ത് മടിന്നെ ഇന്ന് പോയ നാളെ പോം ഇപ്പം അങ്ങനെയല്ല കുട്ടികൾ പോവണ്ടരന്നാലും ഓല് സമയത്തിന് ഇറങ്ങി പോവും
അതെ
ഓൽക്ക് ഉസ്കൂളിൽ എത്തിയങ്കിലേ സന്തോഷം ഒള്ളു
അതെ മൂന്ന് വയസ്സ് മുതലേ എ എട്ട് വയസ് വരെയും കളിയിലൂടെയാണ് പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്നേ കളിയും കാര്യങ്ങളുമാണ് കൂടുതലും ആ പിന്നെ അത് കഴിഞ്ഞാൽ കൊറച്ച് ചിന്താ ശേഷി ക്കൂളു തൊക്കെ ആയിരിക്കും. ക്ലാസുകളിലൂടെ ഉം പിന്നെ എന്തുകൊണ്ടും ഈ നമ്മുടെ ഈ വിദ്യാഭ്യാസം അല്ലെ പണ്ടത്തെ അതിൽ നിന്നൊക്കെ ഒരു വളരെ മാറ്റമുണ്ടല്ലോ.
ഓ ഉം അല്ല എത്രോ മാറ്റാണ്.
അതെ അതെ.
ചെറിയ മാറ്റമൊന്നും അല്ല നല്ല മാറ്റംന്നല്ല പുസ്തകം ആദ്യ പുസ്തകത്തിനൊക്കെ ക ട്ടി ഇത്ര ഇപ്പ അങ്ങനല്ലോ ഒന്നാം പാർട്ട്‌ രണ്ടാം പാർ ട്ട് അങ്ങനെ ആയിട്ട് പാർട്ട് രണ്ടും മൂന്നും ആയേനോ ത് മക്കൾക്ക് അത് ഭാരം കൊർഞ്ഞില്ലേ.
ആ ഭാരം കുറഞ്ഞു പഠിക്കാനും എളു പ്പം ആയി
ആ എളുപ്പമായി എക്സാം എളുപ്പമായി പാട ത്തിന്റെ എണ്ണം കുറഞ്ഞി അപ്പോലക്ക് പഠിക്കാനും എളുപ്പമാണ്
എളുപ്പമാണ് ആ പണ്ടൊക്കെന്ന് വെച്ചാ ഒരു പുസ്തകം മൊത്തം പഠിക്കണം ഉം അതെ
ഇത്തെ പോലെല്ലേ ഇപ്പൊ കുട്ടികൾക്ക് ഹോംവർക്ക് കൂടുതലായിട്ട് കൊടുക്കുന്നില്ലല്ലോ ചെയ്യാൻ വേണ്ടീട്ട് അവിടന്ന് തന്നെ സ്കൂ തന്നെ വർക്ക് വർക്ക്ഷീറ്റ് പറന്നഞ്ഞിട്ട പോലെ അവിടുന്ന് ചെയ്യിക്കും പിന്നെ ബാക്കി ഇവിടുന്ന് വീട്ടിൽ നിന്ന് ചെയ്ക്കും ള്ളൂ കുട്ടികൾക്ക് അത്രയും സുഖാണ് ഇപ്പൊ
അതെ അതെ പിന്നെ പണ്ട ക്കെയന്ന് പറഞ്ഞ ആനുവൽ എക്സാം വരുമ്പത്തേക്കിനും പുസ്തകം മൊത്തമായിരിക്കും എക്സാം അങ്ങനെയല്ല പാർട്ട് വൺ ടു ത്രീ ഉള്ളതുകൊണ്ട്
മൂന്ന് എക്സാം ആയിട്ടാണ് നടത്തുന്നത് ആടെ അത്രയും ചുരുങ്ങിവൽക്ക് പാടത്തിന്റെ എണ്ണം
അതെ അതെ പിന്നെന്ന് വെച്ചാ പ്ലസ്
അത്രയും മാറ്റം കാണണ്ട്ട്ടോ മക്കള് മക്കളെ പരീക്ഷന്റെ മാർക്ക് ക്കിലേ ഓ എല്ലാ ഇവിടൊക്കെ തോനേയും കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും ഫുൾ മാർക്കാ പിന്നേയും കൊറച്ച് ചില വിഷയമൊക്കെ ഉള്ളൂ മാർക്കല്ല അത് കുറച്ച് കുറവുള്ളത്
അതെ അതെ പിന്നെ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പോലെയാണ് അതായത് സ്കൂൾ തലം മുതൽ ആ മറ്റ മറ്റേ ഡ്രോയിങ് ആ ത് ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കാർഷിക അറിവുകളും എല്ലാം ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യി തിക്കൂലോ ചെയ്യുന്ന അങ്ങനത്തെ പരിശ ചിഹ്നങ്ങളൊക്കെ കൊടുക്കുകയും അങ്ങനെ ചെയ്യുന്ന കുട്ടികളൊ ഒക്കെ ഉണ്ട് കേട്ടോ
ഓ ഇടെവിടെതാ സ്കൂളിൽ എല്ലാ കൊല്ലും വന്നിട്ട് ഒരാള മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ എൽ ഇ ഡി ബൾബ്
ആഹ അതെ
ആഹ ണ്ടാക്കുണതിന്റെ പരിശീലനം ഇപ്പോ കൊടുക്കേണ്ട കുട്ടിയക്ക്
അതെ അല്ലേ ആ ആ പിന്നെ ഇവരുടെ കാര്യങ്ങളെല്ലാം ഡിജിറ്റൽ ആയിട്ട് സൂക്ഷിച്ചൊക്കെ വെക്കുന്നുണ്ട് ഒരു കുട്ടിയുടെ സഹല കാര്യങ്ങളും അവരുടെ ഒരു കോടു ഉണ്ടല്ലോ അങ്ങനക്കെണ്ട് ഒരു കോടുണ്ട് ആ കോട് - കഴിയുമ്പോ തന്നെ ആ കുടിക്കും കുട്ടിയെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങള്- എ എല്ലാം മാർക്ക്കള് എല്ലാം അറിയാൻ പറ്റും പിന്നെ എല്ലാ സ്കൂളുകളിലും സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ
ഓ സ്പോർട്സ് ഇണ്ട് വണ്ടി ഇണ്ട് പോവാനൊക്കെ സൗകര്യയില്ലേ മക്കൾക്ക് ഇപ്പ നടക്കും വേണ്ട ഒന്നും വേണ്ട മുറ്റത്തന്ന് വണ്ടി കയറുക പോയി ഇറങ്ങുക മഴയാലും ബുദ്ധിമുട്ടില്ല ഞമ്മളൊക്കെ പോണ സമയത്ത് കൊടയില്ല ഒന്നും ഉണ്ടാവില്ല
ഒന്നുമില്ല പോകും ഉം വാഴയിലയൊക്കെ ഒക്കെ ചേമ്പലയൊക്കെ ചൂടി പോവായിരുന്നു
ആ അതന്നെ ഇപ്പൊ കുട്ടികൾക്ക് കോ വ കുടേന്റെയും കോട്ടിന്റെയും ഒന്നും ആവശ്യമില്ല അവർക്ക് മുറ്റത്തൂന്നേ വണ്ടി തന്നേ
അതെ അതെ ഇപ്പഴാണെങ്കിൽ യൂണിഫോമിന് മാറ്റങ്ങളുണ്ട് ആ ബുധനാഴ്ചയാവുമ്പോ വേറൊരു യൂണിഫോം
ഇല്ല ഇവിടെ ഇവിടെ കളർ ഡ്രസ്സാ ബുധനാഴ്ച ആ യൂണി ഫോം ഇല്ലന്ന്‌ ആഴ്ചേൽ ഒരു ദിവസം യുപിക്കിട്ടോ ഹൈസ്കൂളിനില്ല യുപിക്ക് മാത്രം
അതെ അല്ലെ ആ ചെ
ആ ആ അതുമല്ല പണ്ടൊക്കെ ഷർട്ടും പാവാടയൊക്കെ ആയിരുന്നു ഇപ്പൊ ഷ ർട്ടും പാവാട ഒന്നും ഇല്ലേ ന നമ്മള കാലത്ത് അതൊക്കെ ആയിരുന്നു. ഇപ്പ എല്ലാം കോട്ടും പാന്റും ഷർട്ടിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു കോട്ട് പോലെ എന്തെങ്കിലും
കാലത്തിന്റെ അവസ്ഥ മാ സരിച്ച് ഈ സ്കൂളില് കുട്ടികൾക്ക് യൂണിഫോമിന് അത്ര സുരക്ഷിതം കൊടു ത്ത് അതെ അങ്ങനെയല്ലല്ലോ നമ്മളൊന്നും പോണ സമയത്ത് പേ ഇപ്പ അങ്ങനെ പേടില്ല്യ കുട്ടികളെ പറഞ്ഞയച്ചാലും. ഇപ്പം പാന്റും ടോ പൊന്നിട്ടു പോണംഎന്നള്ള നിയമം വന്നേനോട് ത് ഞമ്മക്ക് ഒരു ധൈര്യാണ് പെങ്കുട്ട്യാളെ പറ എണ്ണേക്കുമ്പം വീട്ടിന്ന്
അതെ. ആ പിന്നെ കൂടാതെ ഈ പ്ലസ് ടു കഴിഞ്ഞാ കൂടുതലും പെൺകുട്ടികള് നഴ്സിംഗ് അല്ലെ? ബി എസ് സിക്കാണ് കൂടുതലും കു പെൺകുട്ടികളൊക്കെ ബി എസ് സി തിരഞ്ഞെടുക്കും, അത് ഏറ്റവും നല്ല കാര്യവാ ഇപ്പം, ആ മേഖലയിലാണല്ലോ ഇപ്പ നഴ്സിംഗ് മേഖലയിലാണ്. കൂടുതലും, ആ അല്ലെ?
ആഹ് ആഹ് അതന്നെ ഉം ഇന്ന ശരിട്ടാ ഞാൻ വിളിക്കാട്ടോ ഞാനേ കൊറച്ചു കഴിഞ്ഞിട്ട് വിളിക്കണ്ട് ആഹ്
ആഹ് ശരി